ആഹ കേക്കാണ്ട്
ആ എന്താ പിന്നെ എന്താ സുഖമായിരിക്കണ ആഹ ആ എന്ത ചായകുടിയൊക്കെകഴിഞ്ഞോ
ആഹ ചായൊക്കെ കുടിച്ചു
ആഹ ഞാനേ മറ്റേ കുളി ഈ സമയത്താ കുളിക്കേ അപ്പൊളിക്കാൻ വേണ്ടി ക്കാറ ഇപ്പൊ ഏഴു മണിക്ക് ക്ലാസ്ണ്ടേ
ആഹ എന്ത് അതല്ലേ ഏ ആ ടൂഷന് അങ്ങനെ എന്തേും
ആഹ ട്യൂഷനാണീ
ആ ഏതൊക്കെ
അത് ഇപ്പൊ എട്ടാം ക്ലാസ്സ് വരെെടുക്കും ക്കും നമുക്ക് ഏത് ക്ലാസ്സണ് തിഞ്ഞെച്ച അതിനനസരി എടുക്ക അപ്പോ ഓരോരോ കെൻസികൾങ്ങനെ ഔ് ചെയ്യയും ബേസ് ക്ലാസ്സുകളുണ്ട് ടൈലറിങ്ങ ഉണ്ട് ആര്യവർക്ക് എംബ്രോയിഡറി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ഉണ്ട് അപ്പോ ഏ ഏതാ വേക്കൻസി ഔട്ട് ചെയ്യണത് നമുക്ക് ഏതാണോ അതിനുള്ള ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് എടുക്കാം അങ്ങനെയണേ അപ്പൊ ഞാനിപ്പോ അഡ്വാൻസ് ഹിന്ദി എടുക്ക കേൾക്കണില്ലേ
ആഹ് ഉണ്ട് ഉണ്ട് ഹിന്ദിയിലേ ആഹ
അഡ്വാൻസ് ഹിന്ദി ബേസ് സിഹിന്ദി ബേസിക്കുന്നത്
എത്ര കുട്ടികളുണ്ട് അങ്ങനെ
ആ അത്പ്പോ ബാച്ച് ക്ലാസ് ആയിട്ട് നമുക്ക് വേണമെങ്കി എടുക്ക ഇൻഡിവിജ്വാൽ ട്യൂഷ വരുവാണെങ് അങ്ങനെ എടുക്ക ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ അങ്ങനെണ്ട് പിന്നെ ഒരു പത്ത് കുട്ടികള് ഇരുപത് കു ഒരു ക്ലാസിൽ അങ്ങനെയുണ്ട് ആ
എന്നിട്ട് എത്ര ഒരു മണിക്കൂർ എങ്ങനെയാണ് എത്ര എങ്ങന ഒരു മണിക്കൂർ
ആ ഒരു മണിക്കൂറാണ് എടുക്കുക നമ്മളിപ്പോ ഒരു മണിക്കൂർ പറയുമ്പോ കുട്ടികൾക്ക് മനസ്സിലാക്കിയിട്ട് ഒരു ദിവസം കംപ്ലീറ്റ് റ്റായി നമ്മളിപ്പോ ഒരു മണിക്കൂറയച്ചിട്ട് അങ്ങനട് സ്റ്റോപ്പ്യ്യില്ല ആ അപ്പൊ പറഞ്ഞൊടുക്കണെ എന്താണോ അത് അങ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാല് നിർത്തും അങ്ങനെ ഒരു മണി ഇപ്പറ ഒന്നേകാല് മണിക്കൂറൊക്കെ പോവാറുണ്ട്
ഉം
ആ അങ്ങനെ പ്പൊരു ഏഴ് മണി ടു എട്ട് മണിയാണ് ഇപ്പം ക്ലാസ്ള്ള കാരണം കുട്ടികൾ വന്നേന് ശേഷല്ലേ എടുക്കാൻ പറ്റു
എടുക്കാൻ പറ്റുള്ളൂ അതെ അതെ
ആദ്യം ഇത് വെക്കേഷൻ കോഴ്സ് ആയിട്ടാണ് ഇവരെടുത്താണത് പക്ഷെ വെക്കേഷന്ലങ്ങട് കംപ്ലീറ്റാക്കാൻ പറ്റിയില്യാ കാരണം കഴിഞ്ഞ മാസം പത്താം തിയതിക്കെ ട്ട തുടങ്ങിയതേ പ്പപിന്നെ ഈ മാസം പത്താം തീ രണ്ടു മാസ്ത്തെ കോഴ്സുവാണ് അപ്പ അടുത്ത മാസം വരെണ്ടാവ്വേ പിന്നെ ബേസ് ആവ്കകാരണം തന്നെ കു ട്ടികൾക്ക് ഭയങ്കരായിട്ട് കാച്ച്
ആ ലോ ഹലോ
ആ കേക്കണല്ലേ
ആ റേഞ്ച് പോയ ൻ്റെടേല്
ക്ക് വിടെ റേഞ്ച് പോകും ഇബ്ടൊരു ഗ്രാമപ്രദേശാണെ അപ്പൊ പിന്നെ നല്ലോണം റേഞ്ച് കിട്ടില്ല്യ ആ അപ്പപ്പിന്നെ ആ അങ്ങനെ ബേസ് സെറ്റാക്ക് അതായത് ബേസ് ആവുക കാരണം പേരൻറ്സ് ഒക്കെ പറയും ഇപ്പൊ ബേസ് ആണെലും കൊഴപ്പല്ല്യ കണ്ടിന്യൂ ചെയ്തോളാം പറേയാണ് ക്ലാസ് കിട്ടണ് ക്ലാസ് കിട്ടണത് അവർക്ക് മനസ്സിലാവണെങ്കി ബേസ് സെറ്റ് ആവണല്ലോ
അതെയതെയതെ
അടുത്ത മാസം കൂടി ണ്ടാവു
കുട്ടി ഉം എന്താ കുട്ടി എത്രാള്ണ്ട്
ഒരാളുള്ളൂ
ഒരാള് ആ
അങ്ങനെ
പിന്നെ കൂടുതലും ഓന് എന്താണ് എന്താ ചെയിണ്
ആര് അവൻ അംഗൻവാടിയിലാ
അപ്പൊ പിന്നെ ഞമ്മക്ക് ഫ്രീ ആണ ലോ പഠിപ്പിക്കണംന്ന് അങ്ങനത്തെതൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഇതൊക്കെ നടക്കും
പക്ഷെ എന്നാലും നാലു വയസാവാറായി ഇപ്രാവശ്യം ചേർത്തണംന്ന് വിചാരിച്ചിട്ടായിന്ന പിന്നെ അങ്ങനെ എൽ കെ ജി ഇല്ലാണ്ട് യു കെ ജിക്ക് അങ്ങനെ ചേർത്ത വച്ചിട്ടാണ്
അല്ലെ അത് അംഗൽവാടിൽ പോയാൽ തന്നെ കുറേക്ക
ആ പക്ഷെ അംഗനവാടിക്ക് പോകാനും മടിയാണ് വീട്ടിലിരുന്ന് പഠിക്കാനും മടിയാണ് ആ അല്ല എന്തായാലും ഞാൻ ആക്കണന്ന് വിചാരിക്കണ്ടേ ഇനിയിപ്പോ രണ്ടാഴ്ചക്കെ കഴി കഴിഞ്ഞാല് ഇങ്ങടാക്കണം അവള പിന്നെ പഠിപ്പിക്കല് കൈയില് പിടിച്ചിട്ടെ എഴിതിപ്പികൊക്കെ ചെയ്യാ ടീ
എഴിതിപ്പി ആ അതെ അതെ ഇ എൽ കെ ജിനെ കാ നമുക്ക് പഠിക്കാനും ഇതിനും യു കെ ജി ക്ലാസ്സിലാണ്
ആ അതെ അതാ പിന്നെ ഞാന വിചാരിക്കണ യു കെ ജിക്ക് ഡയറക്ടാക്കിട്ട് ആക്കിയാ മതിയോന്ന്
വീട്ടി പഠിപ്പിക്കലും യു കെ ജി ല് പഠിപ്പി
ആ
ഞമുക്ക് മൊത്തം ഓരോ വാക്കോളല്ലേ വല്ല്യയെ വാക്കോളും പറഞ്ഞ് പഠിപ്പിക്കും കേക്കു കേ എൽ കെ ജിലാണ് എൽ കെ ജി ല് നമുക്ക് അങ്ങനെ അങ്ങ ഈ അംഗലവാടില് പഠിപ്പി അതേക്കും പോലെ പോവും ആ എൽ കെ ജി പഠി സ്കൂളിന്ന് വന്ന ഒക്കെ ഫസ്റ്റ് ഇങ്ങനെ വന്ന കുട്ട്യോളല്ലേ ഓലെ ഓരോന്ന്ങ്ങനെ സ്കു ശരിയാക്കി വരണെങ്കിലൊക്കെയും
അതെ പിന്നെ ആ എൽ കെ ജി കൊണ്ടയിരുത്തല്ല നമ്മള് ഫസ്റ്റ് ആയിട്ട് കൊണ്ടരത്തില്ല അപ്പൊ അവർക്ക്ൊരു പരിചയം വരുത്താൻ വേണ്ടിട്ട് അവരവ്ടെ ഇരുന്നിട്ടും പിന്നെ പഠിക്കണേന്റെ ഒരു ഇതൊക്കെ പറഞ്ഞ് കൊടുക്കേണ്ട ഒരു ഇതാ സ്റ്റേജാ തോന്ന്ണ് എ ൽ
ആ ഇതാ അതന്നെ പ്പ ഇവിടെ എന്താണ് അംഗൻവാടി പൊയിട്ടുല്ല അങ്ങനെ പുവാണെങ്കി ഓൽക്ക് എല്ലെനൊര് ണ്ട കഴിവ്ണ്ട ടൗ എഴുതാനായാലും കയ്യൊക്കൊന്ന്
ആ വഴങ്ങാനെക്കെണ് തോന്നണ് എൽ കെ ജി ല് നല്ലണം പ്രാക്ടീസ് കൊടുക്കണതെ പിന്നെ ഉച്ച ച്ചക്ക് ശേഷം ഫുള് കളിയാണ്ങ്ങ് തോന്നുണു കളിപ്പിക്കണൊക്കെ കാണാറ് അല്ല അവടള്ള കുട്ടളൊക്കെ ഇങ്ങനെ പറയണകേക്കെ ആ യു കെ ജിലാണ് ശെരിക്ക്‌ ആ ഒരു ഒന്നാക്ലാസീ ക്ക് പോണെന്റെരൂ മുന്നോടിയട്ട് ട്ടേൽ യു കെ ജിലാണ് നന്നായിട്ട് എടുക്കണ് തോന്ന്ണ് ല്ല ഇംഗ്ലീഷ് മീഡിയം കുട്ടോൾ ക്കൊക്കെപെ ആ ഇപടെ അടുത്ത് രണ്ട് മൂന്ന് സ്കൂളുകളുണ്ട് ഗവൺമെന്റും പ്രൈവറ്റൊക്കെ ആയിട്ട് ണ്ട് ആ അ യ യ യ യ എയ്ഡഡ് ആയിട്ട്ള്ള സ്കൂളുഉണ്ട്
കുട്ടേളു ഗവർമെന്റ് സ്കൂളിലെന്നെട്ടോ
ആ ആ ഞാൻ പഠിച്ചതും ഗവൺമെ ന്റിലെനേണെ എക്കും ഗവൺമെന്റിലെന്നെ താല്പര്യം ട്ടോ പ്രൈവറ്റ്ലെക്കാട്ടിലൊക്കെ ഏ ആ ഏത് സ്കൂളിലാണെങ്കിലും കുട്ട്യോള് പഠികു ന്നൊരനെ പഠിക്കുള്ളൂ അതെ പിന്നപ്പോ സ്കൂൾല് പറഞ് കൊടുക്കണ മാത്രം പോര നമ്മളും വീട്ടില് കൊറച് ക്ക സപ്പോട്ടെയ്യണം ന്ന
സപ്പോർട്ട് ചെയ്യണം അതെ ഒരും കൊണ്ടലു നമ്മളുഓന്തേതള്ളി കൊടുക്കണം എന്നാൽതന്നെയോള്ളൂ മക്കള് ശ്രദ്ധിക്കുള്ളൂ പക്ഷേ ട്ടീച്ചേഴ് സ്മാരെ പറഞ്ഞിട്ട് കാര് ദിലു ഓൽക്ക് ഇത്ര ആള നോക്കണം ഞമ്മക്ക് നമ്മളകുട്ടളെ ഒരാളതന്നെ ശ്രദ്ധി
അതെ എന്തൊരൂ പാടാച്ചിട്ടാ ശരിയന്നെണ് അഹ് ട്ടോ ക്ഷെ ചില പേരൻസൊക്കെ ട്ടീ ച്ചേഴ്സിനിങ്ങനെ ചിത്ത പറയും കുറ്റൊക്കെ പറയും ത് പഠിപ്പിക്കലാണ് അതാത് താണണ് ച്ചാവല് ഉമ്മ് അവരെതായ രീതിയില് അവര് പറഞൊട്ക്ക്‌ണ്ടാവും
ഇമ്
പിനെ തല്ലാനും അടി ക്കാനൊന്നും പറ്റില്ലല്ലോ ശ്രദ്ധിക്കില്ല്യാന്ന് വിജാരിച്ചിട്ട് പറയാനല്ലേ പറ്റൊള്ളൂ ഹ പിന്നെ ആഹ അവര് മനസ്സിലാക്കി മനസ്സ് പട് ടെ അമ്മേം ഏട്ടനും ഏട്ടത്തിയമ്മേം കുട്ട്യോളും അച്ഛനും
ടാളിന്റെ അടുത്തമ്മക്ക്
അവർക്ക് രണ്ടപേര് രണ്ടാംകുട്ടികളാ ആ് മൂത്ത കുട്ടി സ്കൂളിൽ പഠിക്കണ്ട് ആ ആൻകുട്ടിന്നെ
ആ
ആ
നാത്തൂമാരി ഇല്ലേല്ല്യ നാത്തൂൻ എല്ല ഇവിടെ പെങ്ങമാര് ഏട്ടന് പെങ്ങള ഇല്ലേ അതെ ഓ ആ
ഏ എൻ്റെ ഹസ്ബൻഡന്റെ വീട്ടില് അമ്മയും ഏട്ടനും ഇവരും പിന്നീട് ചേച്ചിയുണ്ട് ഏട്ടന് വൈഫും കുട്ടിയുണ്ട്
ആഹ ആഹ
ഞാനിപ്പോ എന്റെ വീട്ടില നിക്കണത് അപ്പൊ ആ ഒരു ഇന്തതില് പറഞ്ഞത
ആഹ
ആ അങ്ങനെ
അവിടെ അടുത്ത് തന്നെയാണ് കൊണ്ടായ സ്ഥലം
ആഹ ആ അടുത്തന്നെയാണ് ആഹ ആഹ ആ ഇനിയിപ്പ രണ്ടാഴ്ച കഴിഞ്ഞാ അങ്ങോട്ട് പോണം
മം
ഉം പിന്നെ
വേറേന്താ
ഇപ്പൊ കൂടുതലായിട്ടും മറ്റേ ഈ സ്വർണ്ണക്കടക്കാട്ടിലൊക്കെ കൂടുതൽ ഗ്യാരണ്ടി അങ്ങനത്തെ കിണിലേ
റോസ് ഗോൾഡ് അതാ അതിന്റെ ഒരു കാരണം ആ റോൾഡ് ഗോൾഡ് ആണല്ലേ ആഹ മറ്റമ്മള് ഇതിന്റെ ഇതിനാണ് ആ റോസ് ഗോൾഡ് പറയുന്നത്
ആ റോസ് ഗോൾഡ് പറഞ്ഞരു റോസ് കളർ ഷെയ്ഡ് വരണതല്ലേ ആ അതിപ്പോൾ ഇവിടെ ഞങ്ങളുടെ ആ നാട്ടിലൊക്കെ കൂടുതലായിട്ട് ഇങ്ങെന ജ്വവല്ലലറിനെക്കാളു കൂടുതൽ ഈ റോൾഡ് ഗോൾഡിൻ്റെണ് കാണുന്നത്
ആഹ ആ് അതെ അതെ അല്ല ഒരു ഇതിലും അത് അറങ്ങിയതും നന്നായിോ ഒന്നുംണ്ടായിട്ട് പറയല്ലേ നമ്മള് എന്താണ് ഇപ്പ ഏത് സ്വർണ്ണമുള്ള ആൾക്കാരെ മേത്തായാലും
മതി അതെ അല്ലെ ഈ സ്വർണത്തിനൊക്കെ വെലകൂടുകാർഞ്ഞ ആൾക്കാര് ഇത് ഇടണത് ആ ആണ്ട് അങ്ങനെണ്ടായി രൂപയ്ക്കൊക്കേ വെല്ല്യെ മാല വാങ്ങി കഴിഞ്ഞാല് ആ അതെന്തോ ഒരു പവ എന്താ ഒരു ഗ്രാം തങ്ക ത്തി പൊതിഞ്ഞതോ അങ്ങനെ തോന്നണ് ആയ്രം രൂപക്ക് വാ കഴിഞ്ഞൽ കറക്റ്റ് പക്കാ മറ്റേ സ്വർണം പോല്ലേ അടുത്ത് ഞങ്ങളൊരു മാലാങ്ങന കണ്ടി ശരിക്കും സ്വർണ്ണം പോലെ ദേ
ഞാനൊരു അങ്ങളവടിണ്ട് അപ്പൊ ഞാന് പ്പ ഞാനിന്നാ അയാളെ ചൈനന്നേണ് വിചാരിച്ചിട്ട് ഞാനു കുഞ്ഞോ എന്തോന്നോ പണ്ടത്തി കൂട്ടംന്ന് പറഞ്ഞതായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ച്ന്നാ സെരി കോള തന്നേക്കാരത് ന്ന്ള്ളത് അപ്പോള എന്നോട് പറഞ്ഞെ മാ അങ്ങനെ ആയിക്ക്ണു നോക്കുമ്പോ ഒരു കുഴപ്പൂല്ല അപ്പൊ ഞാൻ ചോദിച്ചോ അതോ അപ്പൊ എന്റെറന്നെല്ലത്
നമുക്ക് പണയം വെക്കാൻ അതുപോലെ വിക്കാനൊന്ന ഉപ ഉപയോഗത്തിൽ ഇല്ല്യാന്നൊള്ളൂ പക്ഷെ നമുക്ക്ത് ഇട്ടിട്ട് നടക്കാനൊക്കെ നല്ലെ അതായത് കണ്ടകഴിഞ്ഞ സ്വാർണാ തോന്നു ഇപ്പൊ സ്വർണ്ണംഇല്ല്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇടേണ്ടിരിക്കണ്ട ആവശ്യൊന്നുല്ലല്ലോ കഴ്ത്തില് കാതിൽ അങ്ങനെ ട്ടാമദീനോ അങ്ങനെയുള്ളൊ ഒരു ആൾക്കാരൊക്കെ കനഡ നല്ലതാണ് അങ്ങനെ പിന്നെ പൊട്ടിച്ച് കൊണ്ടോവോന്നുള്ള പേടിം വേണ്ട
എനിക്ക് കള്ളന്മാരപ്പൊ പണ്ടത്തിന്റെ വെല ആ വെൽച്ചഴിഞ്ഞാല് വീടിനപ്പയ്ന് ആൾക്കാർക്ക് സ്വർണ്ണാന്നുല്ല കണ്ട വേ ഇപ്പ ഇബടള്ളാൾക്കാര് ഞങ്ങളവ്ടെള്ള കുട്ടികളൊക്കെ ചീത്ത പറയ ഒറ്റക്ക് ഈ വയസ്സായതള്ളാരൊക്കെ ഇങ്ങനെ പോർത്തെർങ്ങുമ്പൊക്കെ പോലെ മേത്ത് സ്വർണ്ണൊക്കെ തന്നേണ് പഷെ ചീത്തറീണ്ട് പ്പോര് ലോക്കറിൽ കൊണ്ടെച്ച് പ്പോ ഗ്യാരണ്ടിട്ടട്ക്ക പഷെ ഗേരണ്ടി നടക്കായും പേടിയാണ് ഏ നമ്മളെന്തും കാ ചെയ്യാ
അതന്നെയണീ നമ്മ അവര് സ്വർണ്ണച്ചിട്ടാ ചിലപ്പോത് പൊട്ടി കൊണ്ട കൊണ്ടാവ ചെപ്പോ കഴുത്തൊക്കെ പിടിച്ചല്ല പരിക്കുമ്പോ ആ എന്തേലും പറ്റിയെ എന്താ ചെയ്യാ അതും കാര്യാണ് അതിന് കള്ളം ഇണ്ടാവില്യ
ആഹ അതെതെ ഞങ്ങളവിടെ തന്നെ ഞങ്ങളവിടെ തന്നെ ഇണ്ടവ്യെ ഒരു ഒരു പെണ്ണ് നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങട്ട് കറി വന്നപ്പോ ഇണ്ടായി കട്ടിന്റ അടി ഇവിടെന്താ സൗണ്ട് കേക്കണ വച്ചട്ട് കട്ടിന്റെ അടിക്ക് നോക്കിയപ്പ ട്ടായി എന്താണ് കള്ളനാണ് അയ്നീ പെണ്ണ് ചീറി പൊളിച്ച് ആൾക്കാരൊക്കപ്പാടം വന്ന് പിടിച്ചു അയിനെ പിടിച്ചുണ്ടോയി
അതെ ആ രണ്ട് അമ്മമാര് മാത്രമല്ല എടുത്തു പോയിട്ട് തലക്ക്ടിച്ച് കൊന്നിട്ട് എന്താ സ്വർണ്ണക്കെടത്ത് കൊണ്ടോയി അങ്ങനൊക്കെണ്ടായി.
ആൾക്കാരെ എന്താച്ച ചെയ്തോട്ടല്ലേ ആൾക്കാരൊക്കെ ആണ്പോല്ലേ ഇപ്പൊ അയിന് പു
കൊല്ലാനക്കോള്ളോരു ഉം അതെ ആൾക്കാരൊക്കെ ന്താ കൊറച്ച് സ്വർണം കിട്ടിയ തീരു ന്ന ശരി വിളിക്കൊണ്ടുട്ടാ.
ഓക്കെ ഓക്കെ.
ശരി.